ഹലോ
കേൾക്കാമോ?
ആഹ് ഇപ്പൊ കേൾക്കാണ്ട്.
ആഹ് എന്താ പരിപാടി
എന്താ ഇങ്ങനെ ഇരിക്കണു
ഏഹ്
എന്താ ഇവടെങ്ങനെ ഇരിക്കണു വെറുതെ ആരേലും കോള് വിളിക്കാൻ കിട്ടോ ന്നൊ
ചായയൊക്കെ കുടിച്ചീല്ലേ
ഉം ചായൊക്കെ കുടിച്ചു. ആരെങ്കിലും കോള് നിക്കാൻ കിട്ടോ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാണ്
ആഹ് പിന്നെന്താ രാത്രികൊക്കെ ഫുടൊക്കെ ആയില്ലേ
രാത്രിക്ക് എന്താ ചോറെന്നെ ആഹ് ഒര് വെപ്പന്നെ ഉള്ളു രാവിലെ ചോറൊക്കെ ചോറു കൂട്ടാനും വെച്ചാ രാത്രി കഴിക്കന്നെ
ഉം
അവിടെന്താ വിശേഷം ഹലോ ഇല്ല റേഞ്ച് പ്രോബ്ലം ഇല്ലാ
സുഗാണ്
ആഹ് ആഹ് ആഹ് ഇപ്പൊ കേക്കാറ്ണ്ട്.
കേൾക്കാണില്ല
ഇപ്പൊ ക്ലിയറാണ് കൊറച്ചു നേരം ഒരു ഇതായി
ഉം ന്റെ നെറ്റ് സ്ലോ ആയിട്ടാവും നെറ്റേ ഇങ്ങനെ ഫോണിലേ എംബി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും.
ആഹ് ശരി
എം എംബിയൊക്കെ പിന്നെപ്പ ഇത് ഇത്രയും നേരായില്ലേ അല്ലായി ഇ ഹസ്ബൻഡ്ന്റെ ഫോൺ പിന്നെ എന്താ ഇതിലിങ്ങനെ ഓരോ ഗ്രൂപ്പും കാര്യ നമ്മളെ മാതിരി
ആഹ് ആഹ്
ആ കപാടി ഓണായിട്ടും ഓണ ആക്കിട്ടും പിന്നെപ്പ ടൈമും ആയില്ല ഇത്ര
ഉം ഉം
അപ്പൊ കഴിഞൊടങ്ങീട്ട്ണ്ടാവും അയിന്റെതൊക്കെ ആഹ് പിന്നെ
എന്താ ഹസ്ബന്റിനെന്താ ജോലി
ഹസ്ബന്റിന് കടേണ് പ്പം പൊയ്റ്റില്യാ ഉച്ചന്റേഷം ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന്ങ്ങാ ണ്ട് പിന്നെ പോയിട്ടില്ല ഇവിടെ തേങ്ങടല്ണ്ടായി തൊടൂലും വീട്ടില് അപ്പൊ ആ തേങ്ങട്ട പോലെ കൂടി പിന്നെ പെറുകി കൂട്ടാനൊക്കെ അങ്ങനെ
തെങ്ങൊക്കെ തോലുണ്ടോ
ആഹ് അങ്ങ് തൊടുണ്ട്
ആഹ്
പൊറത്ത്ലേ തറവാടിന്റെടുത്
ആഹ്
തറവാട്ടില്ണ്ട് അപ്പൊ അവിടന്ന് ങ്ങട്ട് കൊണ്ടര്ണ്ടെ കുറച്ചൂ ഒരു ഉള്ളിലാണ്ഉള്ളെല് ശരിക്കാണ്ട് റോഡ് അവിടെറ്റാണ് പോവൂല നമ്മള് മേലെ ഓടി ഓടി ആയിട്ടുള്ള തൊടു ണ്ടാവൂല്ല കണ്ടം കണ്ടായിട്ട് അപ്പൊ അവിടന്നൊക്കെ ങ്ങട്ട് കൂട്ടി റോട്ടിന്റെങ്ങട്ട് കൊണ്ടര്ണം അറവന ണ്ടാവൂലേ ആ മറ്റേ ഉന്തു വണ്ടി ആ ഉന്ത് വണ്ടീല് പിന്നെ ങ്ങട്ട് വീട്ടിന്റെ അടുത്ത് കൊറച്ചങ്ങട്ട് കൊട്ന്നാമതി പെർക്കി കൂട്ടി ഒക്കെ ആകുമ്പോക് ഞാനും ഹസ്ബന്റും തേങ്ങട്‌ണ്ടോലെ കൂടെ പോയി ഞങ്ങള് രണ്ടാളും അത് പെറ്ക്കികൂട്ടി കാല്മക്ക്
കാല്മ്മെ
അല്ല പിന്നെ പി തേങ്ങ അപ്പംങ്ങനെ ഇടുമ്പ കാട്ട്ക്കൊക്കെ തെറിക്ക്ണതോണ്ട്
ഉം കാല്മ്മ വീണൊ
അല്ല അതല്ല അത് ഞാൻ ഇവിടെ ഹസ്ബന്റ് മുറ്റത്ത് കല്ലറ്ക്കീക്ക്ന് കൊട്ട തേങ്ങ പറിച്ച് കല്ല്ങ്ങനെ ഒരു സൈഡ് നന്നായിട്ട്ക്കെ നട്ടാണ്ട് പോ പോയി വണ്ടിക്കാര് മിറ്റത്ത് ഒറ്റക്കല്ല് ആകുമ്പോള് അറക്കിയക്കൂലല്ല ഓല് ചെരിഞ്ഞ പോവലേ കല്ല് തേച്ചക്കേണ്ട്.
ആഹ്
കല്ലേ ആഹ് പിന്നെ പ്പാ കല്ല് ങ്ങനെ അടക്കി വെക്കാണ് ഒരു സൈഡ്ക്ക് മറ്റേത് അങ്ങട്ടും ഇങ്ങട്ടും പോവാൻ കയ്യൂല മ്മക്ക് ആണ്ടും ഇങ്ങടും പെരന്റെചിറ്റോഡിറ്റും അപ്പത്ങ്ങനെ കല്ലാണ് ഒന്ന് വെക്കാണ് ഒരുഭാഗത്‌ക്ക് അപ്പൊ അത്‌ങ്ങനെ ങ്ങട്ട് മറിഞ് വീണപ്പള് ഞാനും സിറ്റൗട്ടില് കുത്തർക്കാണ് അപ്പം ഞാൻ കാല് ക്ക് വിളിച്ചണ്ടാന്ന് പറഞതാണ് മാറി പോയപ്പള
ആഹ്ശരി ആഹ്
അപ്പ ഞാന് ശ്രദ്ധ വിട്ടതാണ് ശ്രദ്ധയാണ് പോയതാണ്അപ്പ ഓര് ചിരിച്ചേ
ആഹ്
ഓലെ ഓല് ഞാൻ പറയ്ണ്ടേട്ട്ട്ട് ചിറി ച്യാ ഞാന് ശ്രദ്ധ ആണ്ട് മാറിയപ്പള്
ആഹ് ആഹ് ആഹ് ആഹ് ശരി
അബ് ഞാൻ തേങ്ങൊക്കെ പെർക്കി കൂട്ടി ണ്ടാളും പിന്നെ ഈ കാടൊക്കെ കാട്ട്ക്കൊക്കെ പോയാല് ഓലൊക്കെ
കാട്ട്കൂടെപോയാൽ കാറ്റ ടിച്ചാ കാണാലില്ല. ഒക്കെ പെർക്കി കൂട്ടിഇപ്പൊ വീട്ട്ക്ക് വൈകുന്നേരം മഹ്രിബിക്ക് ഒരു പാട്ട അർത്. പിന്നെ സ്ഥലത്ത് ണ്ടായിരുന്നു വീടചോന് പുറത്തിട്ടാ ഇഞ്ഞിപ്പോ മഴ പെയ്താ ഉം നാളെക്കായറ്റ് ഒന്നായിട്ട് പൊ ളിച്ച്കാണ്ട് ട് കൊടുക്കാച്ച് ഒന്നിച്ചൺ കൊടുക്കലാണത്
തേങ്ങാട്ടി ഉണക്കാരുണ്ടോ
ഇല്ല ആട്ടാ അല്ല ആട്ടും ഈ കുലുങ്ങാത്തൊക്കെ ഇതുണ്ടാവില്ല കൊട്ട തേങ്ങ പയകല്ലാത്തതേങ്ങ പൊളിക്കുമ്മക്ക് തൂക്കം കിട്ടൂലല്ലോ മറ്റെ പൊലിച്ച് വിറ്റല് നമുക്ക് തൂ ഉം പൊളിച്ചാല് തൂക്കം കിട്ടും കൊടുക്കാച്ചിട്ട്
ആഹ്
അപ്പൊ ഈ വെള്ളല്ലാത്തൊക്കെ വേറെ വക്കല്ണ്ട്. ഈ കൊട്ടതേങ്ങ ചാടിയാതൊ‌ക്കെ ണ്ടാവോലോ
അത് നമ്മള് റാക്കിന്റെ മേൽകിട്ടിട്ട് ഒരു വർഷത്തില് നമ്മൾ അതാട്ടും ആഹ് ഒരു വർഷത്തിലങ്ങനെ എപ്പളു ങ്ങനാട്ടൂലപ്പൊ പിന്നെ മഴീ അല്ലേ
അല്ല കൊല്ലത്തിലൊ രി‌ക്കെആട്ടുള്ളൂ
ആഹ് അവിടെ
ആഹ്
അവടാട്ടോ
ആഹ് ഇവിടെ ന്റെവ്ടെല്ല ന്റെ വീട്ടിലെ ആട്ടള്ളൂ. ഇവിടെ തേങ്ങും തേങ്ങൊന്നുല്ല ഒക്കെ വാങ്ങാണ്
ആഹ് നല്ല വിലയണല്ലോ വാങ്ങ് മ്പോ പ്പ കൊടുക്കുമ്പോ പിന്നെ അത്ര ഉണ്ടാവല് ല്ല ല്ല വെലല്ലേ
നല്ല വെലേണ്
ആഹ വെലപ്പന്നാ കുറഞ്ക്കുണു ആദ്യം ഞമ്മള് ആണ്ട് കൊടുക്കുമ്പോ അറുവത്തി സംതിങ് ഉണ്ടായിരുന്നു. അറുവത്തിഇപ്പൊ മു പ്പത്തൊമ്പത് നാപ്പത്തിയൊക്ക ഉള്ളൂ പ്പൊ കുറഞ്ക്ക്ണ് നമ്മള് കൊടുക്കുമ്പോ പക്ഷെ ഈ അറുപത്തി ചില്ലാ ആന് ണ്ടാകുമ്പോ പിന്നെ ഈ വാങ്ങ്ഡോല്ക്ക് അറുപത്തി ഞമ്മളണട്ട് കൊടുക്കുമ്പോ അറുപത്തി ചില്ലാനണ്ടാവുമ്പോ കട്ടണ്ടാവുമ്പോ പിന്നെ ങ്ങൾ വാങ്ങാണ് അറിഞ്ഞില്ലേ അപ്പൊ ങ്ങ വാങ്ങുമ്പോ ങ്ങക്ക് അത് എയ് പത് എഴുപത്തി ച്ചില്ലാനൊക്കെ ഉണ്ടാവും ഒര്
ഏഴപത് എമ്പതൊക്കെ ആയിരുന്നു കിലോ
ആഹ എമ്പയൊക്കെ ഉണ്ടായിനാ
ആഹ്
ആഹ് പ്പൊ കൊറേ കുറഞ്ഞ് ക്കുണോണുണ്
പ്പ കുറ കുറഞ്കുണു. ഇപ്പ രണ്ട് തേങ്ങക്ക് ഏ അമ്പത് രൂപക്ക് കിട്ടി
അയ്മ്പതോ
ആഹ്
ഇല്ലാതോൽ‌ക്ക യിന്റെ വേലറിള്ളൂ റ പിന്ന വാങ്ങുമ്പളേയ് പൈസോട്ത്ത് വാങ്ങുമ്പോ ആഇവിടെ ക് വാങ്ങലില്ല ഇവിടെ പിന്നെ തൊടുല്ഓലെ തറവാട്ടില് ണ്ട് അങ്ങനെക്കായിറ്റ് പിന്നെഞങ്ങള് നിക്കുന്ന വീട്ടിണ്ടവട് അപ്പൊങ്ങള് ഒന്നിച്ചങ് വെ വിക്കലാണ്. ഒന്നിച്ചങ്ട്ട് കാണ്ട് ഒന്നിച്ചങ് ടാനുആവുട്ടാ ഇതൊക്കെ പാടീം കയറയണ്ടേ
അ ഹാ
ആയിരത്തിന്റടുത്താവെ
ആഹ് ആഹ് ആ ശരി
പിന്നെ നഞമ്മള് പൊലിച്ച് പൊളിച്ചല് പിന്നെ വല്ല പൊലിച്ചുട്ടാ പൊലിച്ച് ഒക്കെ ആകുമ്പോ പിന്നെ കൂലി എടുക്കേണ്ട എന്നാലും മ്മക്ക് ഒരു കൂലിയല്ലേ ഇപ്പൊ വില ഉണ്ടായത് കൊണ്ട് കുഴപ്പമില്ല പിന്നെ
ഉം
പിന്നയിപ്പ നാളെ ഏതായാലും ഇ ഇപ്പ അതിന് നേരല്ലേ അപ്പൊ ആ കല്ലല്ന്ന് ഇവന്ന് ഇറക്ക കല്ല്
എന്തിനുള്ളത കല്ല്
അത് ഇവിടെ ഒരു വീട്ടില ചെറുതായിട്ട് ഒരു കട
ആഹ്
കട അപ്പ ഈ പൊട്ടക്കല്ല് ഇറക്ക തറടാൻ പത്തന് കടന്ന എപ്പോഴും ഇപ്പൊ കട കട നമ്മള് വാടക വക്കാണ്ടാണ് പിന്നെ സുഖല്ല്യത്ത കാലത്ത് അങ്ങനെല്ല നമ്മ ഞാന എന്താച്ചാല് നമ്മ എത്തേന ആകുമ്പോ ഇവടെ എന്തെങ്കിലുക്കെ നന്ന് കുത്തിർക്കാ അതോ ഒയിവാക്കി
ആഹ് ആഹ് ശരി
ആല്ല കാട്ടന്ന ഒരു പെറുട്ടങ്ങന
പലചരക്ക
അല്ലാ സ്കൂളിന്റെ മുന്നിൽ സ്കൂൾ ഐറ്റംസ്ണ് ചെപ്പ് ചെരിപ്പ് സ്കൂൾൻ്റെ എല്ല മിഠായി ഐറ്റം പിന്നെ പിന്നെ വീട് വീട്ടിലുണ്ട് ചെറുതായിട്ട അങ്ങനെ പലചരക്കുണ്ട് ബേക്കറി കോയിമുട്ട പപ്പട ഐറ്റം ഇവടെണ്ട് വീട്ടില് ചേർതായിട്ട് അതൊന്നുംപാടെ ഒന്ന് സെറ്റ് അപ് ആകാണ്ട്
ആഹ് ശരി
ആഹ്
തെങ്ങിന്റെ ചോട അല്ല തെങ്ങിന്റെ ചോടൊക്കെ വൃത്തിയാക്കലൊക്കെ കഴ തെങ്ങിന്റെ ചോടൊക്കെ തോലും വളൊക്കെ ഇടല്ലേ മഴയത്
ആഹ് അപ്പൊ ഈ മഴത്തേനെ തുറന്ന് തുറക്കല്ലേ
ആഹ്
തുറന്ന് പിന്നെ വളമ്പക്കെട്ട് തോല് അധികം കിട്ടിട്ടില്ല വളമ്പ ഇട്ട് എല്ലാത്തിനും ഒര ചാക്ക് ഉ വർക്കൂടിട്ട ഇതാക്കിയിട്ടുണ്ട് ആ തൊടുവിലുള്ള ഔട്ടത്തന് പിന്ന തോലൊക്കെ ഇണ്ട് കാടായത് കൊണ്ടി അങ്ങനെ തോലും പക്ഷെ വളർത്തിട്ടി ഊട്ടിയിട്ട മേലെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് വീട്ടില് ഇനിയിപ്പോ അങ്ങട് കൊണ്ടുപോണം ഇനി എന്ത് വണ്ടിക്കും അങ്ങനൊക്കെഴച്ച് മയും അടത്തിരിക്കു പിന്നെ ഒഴിവുണ്ടാവൂല കട കടക്കോണം പി എപ്പഴും ഇങ്ങനെ കട അടിച്ചിട്ടാലും ഈ സ്കൂളിന്റെ മുന്നിൽ ആകുമ്പോ കുട്ടികളും കറി പീടിക അപ്പള അച്ചിട്ട്ണ്ടാണ് വിജാരി ആവശ്യത്തിന് ഒയവ പോവമാണ് കല്യാണം
ആരേം അപ്പൊ അവിടെ നിർ കടയിൽ നിർത്തൊന്നുംല്ല അപ്പൊ
ഇല്ല നിർത്തിട്ടില്ല ഇതിപ്പോ സ്കൂളാ തുറന്ന ഉടനിയല്ലേ അപ്പ അങ്ങനെ ന്നാലും പോവും എന്നാലും. ന്നാലുവേ അധികം പോയാ അഞ്ചീസം പോവൂല അവര് വീടിൻ്റെ ആൾക്കാരില്ല്യേ അത് വേറെക്കാണ് പിന്നെ മീൻ പിടിക്കാനും കഴിച്ചു പോയി ആഹ് കഴിച്ച് മീൻ പുടിച്ചാനൊക്കെ പോവും.
ആഹ്.
അങ്ങനെക്കായിട്ട് ഇങ്ങനെ മഴക്കെ ആവ്മ്പോ അയ് ഒക്കെ ഓരോന്നിനും ഓരോ ണ്ട് അതൊക്കെ നടക്കണം ആഹ് നോക്കണ്ട.